അലോ
ആ എന്തൊക്കെണ്ട് വിശേഷം ഓ ണ്ട് എന്തൊക്കെണ്ട് ഓ കുട്ട്യേളൊക്കെ സ്കൂൾട്ട് വന്നോ
ആ വന്ന് വന്ന് എല്ലാരും വന്ന് കളിക്ക്ന്ന് ചായൊന്നും കുടിച്ചില്ല ചായ വെക്കണത്ര അവര് വന്നപാടെ ചായല്ല ചായല്ല അവര് വെള്ളവും സ്നാക്സ്
ആ ചായ കുടിക്കാറില്ലേ
ചായാ കുടിക്കും സന്ധ്യാ നമ്മള് ഒര് ആറ് മണി ആറാരാമ്പേ ചായ കുടിക്കും വന്ന പാടെ അവര് വെള്ള കുടിക്കുക ഇന്റെ കുട്ട്യേളള്ള ഒന്നാ കുട്ടിയല്ലാല്ലേ ഒരാ തലൊള്ളൂ
അല്ലാ അല്ലാ നാലാള്
നാളെ ഇടണ്ട നീർന്നില്ലേ ഉം എല്ലാരും പഠിക്കുന്ന ചെറിയ കുട്ടിയില്ലേ
ചെറുതെണ്ട് വൽത് പ്ലസ് ടു രണ്ടാമത്തെ എട്ടാം ക്ലാസ് മൂന്നാമ ത്തത് നാലാം ക്ലാസ് നാലാമത്താണ് ചെറുത് രണ്ട്
അതെയ രണ്ട് മോനും രണ്ട് മോളും അല്ലേ അനക്ക മൂന്നാളാണ് മൂന്നാൾ രണ്ട് പെണ്ണും ഒരാണും
ചായക്ക് സ്പെഷ്യല് ആയിട്ട് എന്തണ്ടാക്ക
ഒന്നും ഉണ്ടാക്കിട്ടൊന്നും ഇല്ല
ഇല്ലലേ ഞാന് പഴംപൊരി ഉണ്ടാക്കീന്ന്‌ ആഹ
അ ആഹ
ഇന്നലെ കൊക്കവട ഉണ്ടാക്കി ഇന്ന്‌പഴം പൊരി ഉണ്ടാക്കി അങ്ങനെ
അതെ ആ ഇപ്പൊ കൊറേ ദിവസം ഒന്നും ഉണ്ടാക്കാതെ മഞ്ഞൾ അവിടെ നടന്ന തിരക്കാണ് ഇപ്പോ അതുകൊണ്ട് ചായക്ക കടിയൊന്നും ആക്കാൻ വേണ്ടീട്ട് സമയവും ഇല്ല
ഏ മഞ്ഞളും നടുന്നേ ഉള്ളൂ ഇവിടെ ഞങ്ങൾതൊക്കെ തെഴുത്ത്
ഇന്ന് നട്ട് എന്തേരം നട്ടിന് തഴുക്കുന്നുണ്ട് പിന്നെ കുച്ച് ഇഞ്ചി ഉണ്ടായി നട മഞ്ഞൾ ഇട്ട് കഴിഞ്ഞു ഇഞ്ചി ഇഞ്ചി നടാൻ വേണ്ടിട്ട് റ്റി തടം എടുക്കുന്നു
അതെ ആ ഞങ്ങളത് ഇപ്പൊ പൂള ആ പൂളണ്ട് അത് തെഴുത്തു പിന്നെ മഞ്ഞൾഇണ്ട് മഞ്ഞൾ തെഴുത്തു
ഉം
ഉം ആഹ മഴണ്ട് മഴഇപ്പണ്ട്
ആ ഇന്ന് രാവിലെ ഒക്ക നല്ല മഴ ആയിന്നുട്ടോ പിന്നെ ഉച്ചന്റെ ശേഷം മഴ പോയി തിരുമ്പിയതൊക്കെ ഒണങ്ങി
ആഹ ആഹ
ആ പിന്നെ ഇപ്പ ഇപ്പൊ വരുന്നുണ്ട് മഴ വരുന്നുണ്ട്
അതെ ആ മഴയില്ല മഴക്കറേള്ളൂ ഇന്ന്‌ ഭയങ്കര ചൂടാണ് മഴക്കാറായോണ്ട്
ആഹ ആഹ
ആഹ ഭയങ്കര ചൂടും മഴ കൊറവന്നെയന്ന ഇട ഇടവല്ല രാവിലെ ചെറങ്ങനെ പൊ പാറീനി പിന്നെ ഇല്ല ഒന്നുല്ല മഴയേ ഇല്ല മഴ കുറവാന്ന് തോന്നി പ്രാവശ്യം മഴ കുറവാമോ
ആ ആ ഇന്നുന്നല്ലേ പട്ട് എനീച്ചിട്ടില്ല ഇനി ഭയങ്കര പനിയെനി ഇന്ക് പനിയേനി അപ്പൊ ഇന്നാ ഓ എല്ലാർക്കും പനേ നീ ഡോക്ടറെ കാണിച്ച് രണ്ട് ക്കാൻ പറഞ്ഞു ആണേ ഇപ്പൊ പേടിയണേ ഇപ്പൊ തുകല്ലെങ്കി ഇന്ന് രസ ചെയ്യാൻ വേണ്ടി പറഞ്ഞ അപ്പൊ ഇന്ന് സുഖം ഉണ്ട്ന്ന് ഞാൻ കുൾച്ചു കുൾ ച്ചപ്പൊ തന്നെ തടിക്കൊരു സുഖം
അതെ അതെ ആ കുളിച്ചാത തന്നെ ഒരു മാറ്റം തന്നെയന്നന്ന് പനിവെച്ച കുളിക്കാണ്ട് നക്ക്പോ നല്ല ക്ഷീണം ഉണ്ടാവുക
ആ ശൂണും പിന്നെ എന്തൊക്കോ ഒരു ഈ ഗുളിക്ക് ഈ മരുന്ന് കൊരന്റെ മരുന്ന് വെച്ചിട്ട് കൈയും കാലും കൊയ്യ ഉം ബ ഭയങ്കര ര്ത് ശീണം അല്ലെങ്കി ന്നെ ജല ന്ന് കുടിച്ചാൽ തന്നെ രാവിലെ നീച്ച ഈ ഓർക്കുളിക കുളിച്ചാവും പുട്ച്ചോല മാതിരിയാണ് ഭയങ്കര ക്ഷീണ കുറൻന്തന്റെ മേ മൂടെ കുർച്ച ഇന്ന് പത്തണിയൊക്കെ ആവുമ്പോ ഇന്ക് നട കാ കഴിഞ്ഞില്ല കയ്യ കാലക്ക കൊയ്യ എന്തക്കോ ആവ
അതെയ കുട്ടികളതെല്ലാം മാറനയിന്റെ
അന്ന് കൊറച്ചൊക്കെ മാറി ഇന്നലെ ഇ ഞങ്ങള അവിടെ ഒരു ഉമ്മ മരിച്ചീനി ഇവിടെ അടുത്ത് ന്നട്ട് അങ്ങോട്ടൊന്നും പോവാൻ ഇൻക്ക് കഴിഞ്ഞില്ല
അതെ അതെ പ്രായള്ളവരാ
ഏ
പ്രായമുള്ളവരാ
ആഹ പ്രായള്ളതാണേ
ഞമ്മുടെ ഇട വല്ലരും തണുപ്പ കട ശനും അനക്കല്ല ഹസ്ബൻഡിനും ഇപ്പൊക്കെല്ലാം ത ജലദോഷവും കൊരി തന്നെ അപ്പൊ ഒന്നും പറയണ്ട അ അത വനക്ക് വന്നിട്ടില്ല ന്തോ ഭാഗ്യം വ താല്പുര് പോ സമയ മറ്റ ഒരാൾ പോയിട്ടില്ല ഒരു ദിവം പിന്നെ പോവാാൻ തുടങ്ങി ഇവിടെന്നി് അധികം വെള്ളത്തിലെല്ലാം കളിയായണ്ട് പിെ അങ്ങനങ്കും പറഞ്ഞയച്ചച്ച്
ആ അതെ ഞാാന ഇതേപോലെ തന്നെ ഇന്റെ ട്ക്ക് വിൾച്ചപ്പപ്പോ അവിടിം അങ്ങനെന്നെ ഉമ്മാക്കും അനിയത്തിയേക്കാെക്കെ പനിയാണെല്ലാര്ക്കെ എല്ലോട്ത്തുണ്ട്ത്
അതെ അതെ പനി എല്ലായിടത്തും പരക്ക നമ്മളെ പ്രാ ഇ വീട്ടിള്ളണീ ചേർന്ന് മേല ഇട്ടാ വേൻ എടുക്കന്ന് പറഞ്ഞട്ട്
ഉം അത് ന നല്ല വേദനേണേ അമ്മക്കാ കൊ കൊറോണ ഉള്ളന്ന് പൻച്ചില്ലേ അതേ പോലത്തെ വേദനേണെ വര്ണതേ
അതെ അതെ ഓള് പറയ്ന്ന്ണ്ടായ് ക്ക് വേദനട്ത്ത്ട്ട് അങ്ങോട്ടും ഇങ്ങോട്ടാെന്നും തിരിയാൻ കയ്യ്ന്നില്ല മൊത്തത്തില് വേദനയാണ്
ആ അതെ
ഉം
ഏതാലും മറ്റേ പനിയൊന്നും ആർക്കുംല്ലാക്കട്ടെ
ഏത് ആഹ ശിഖല്ലയാ
ആ ശിഖല്ലാെക്കെ
ഉം ഉം അത് ച്ച് വന്നിട്ട് കൊറേയാള് മരിച്ച്ന്നും പറയ്ന്നേട്ട്ണ്ടല്ലാ
ഉം മരിച്ചിനർഞ്ഞ് ചെറീ കുട്ട്യേളും ഒക്കെ മരിച്ച്ണറീണ്ട്
ആ അതെ കാെറേ കുട്ടികളെല്ലാം മരിച്ചിട്ട്ണ്ട് പുല്ലേറ്ന്ന് ഇത് കയ്യൊന്നും കഴുകാണ്ടല്ലേ ഉസ്കൂള്ന്ന് ബ് ഇ പറഞ്ഞതൊന്നും അപ്പം ചെയ്യ്ന്നത അന്നന്നാ അത് അതാ പറയ്ന്ന് മക്കളോട് പ റയ്ന്ന്
ആ അതേപോലെ എന്റെ അനിയത്തിനെ കെടി ച്ചോട്ത്തവ്ടെട്ത്ത് ഒരു പ്ലസ് ടു പഠിച്ച്ണ കുട്ടി ഇതേ പോലെ സ്കൂൾട്ട് വന്നാണ്ട് എൻക്ക് എന്താ തലവേദനട്ക ണ്ട് അർഞ്ഞ് അപ്പൊ ഓലിയാര്ച്ചെ സാധാ തലവേ ണ്ടാല്ണ്ട് എല്ലാര്ക്കും അതേപോലെയാണ്യാര്ച്ച് അ പ്പോനുംങ്ങനെ എടക്ക് തലവേദനണ്ടാല്ണ്ട് അപ്പൊ അതാ വിചാര്ച്ച് നിന്ന് നിന്ന് പിന്നെ കൊറച്ചേയ്ഞ്ഞപ്പം ഓന് ഊക്ക് കൂടിയപ്പോൻ പറ്ഞ്ഞ് ഇൻക്ക് സഹിച്ചാൻ കഴിയ്ണില്ല തലവേദനാർഞ്ഞ് അപ്പൊ ഹോസ്പിറ്റൽല് ചെന്ന് ചെന്ന് കുഴി എന്തോര് തൊക്കെ കൊടുത്തിട്ട് ഓന് തലവേദന കാെറിണില്ല ആ പോലെ അന്ന് സ്കാനിങ് എടുത്ത് നോക്കാം സി ടി സ്കാനിങ് എടുത്ത് നോക്കാം അപ്പൊ അതേപോലെ ആ അതെ സിറ്റടി സ്കാനിങ് എടുക്കാൻ വേണ്ടി കൊണ്ടുപോയി ആ എടുത്ത് നോക്കുമ്പോ പിന്നെ അവന് തലച്ചോറില് നീരറങ്ങിയതാ താണോലൊ
അതെയാ
നീരറങ്ങിയതാണ് പറഞ്ഞ് ഓപ്പറേഷൻ പെട്ടെന്ന് ചെയ്യണംന്ന് പറഞ്ഞ് ഓപ്പറേഷൻ ചെയ്തോടു കൂടി ഓന്റെ കണ്ടീഷൻ തന്നെ ആകെ മോശമായി ആ ആഹ് അതെ ഇങ്ങിട്ട് പ്ലസ് ടു പഠിച്ചത് ഒരു ആൺകുട്ടിയാണ്
പ്പ സുഖായാ
അങ്ങട്ടിപ്പ അറിനൊക്ക നക്കി ഇങ്ങട്ട് എന്താ ഇത് എന്താ ഓപ്പ്രഷൻ ഒക്കെ കഴിഞ്ഞ് ആയോ കുമ്പോ മരിച്ചും ചെയ്ത്
മയൻണ്ട്
ഉം അപ്പൊ തലച്ചോർന്ന് അപ്പൊ എല്ലാരും പറഞ്ഞപ്പന്താന്നോ ഫോൺ കണ്ട താണ്ടാണ് തലക്ക് നീരറങ്ങിയത് ഫോണന്റെ പ്രശ്നാണ് അപ്പൊ ആ കുട്ടി അങ്ങനെ പോ ഫോൺ കാണ് ണൊരു ആളെയല്ല ആഹ് ഞാൻ ഓക്ക് വിളിച്ചപ്പ ഓളോട് ചോദിച്ചപ ആ അത് വെറുതെ പറയാണ് ഓരുത്തർ അത് ഓരോരുത്തർക്ക് എന്തെങ്കിലും കിട്ടിയാ പിന്നെ അങ്ങനെ ഇങ്ങനെ റ്റി മറച്ചക്കെ പറയല്ലോ ഇ ആൾക്കാര് അപ്പൊ ഞാൻ വിളിച്ചപ്പ ഓളിന്നോട് പറഞ്ഞു പിന്നെ അത് തലവേദന തലവേദനാണെടി നീരറങ്ങിയല്ല ഫോം കണ്ടിട്ട് എല്ലാംൊക്കെന്നോട് അപ്പേ ഞാൻ പറഞ്ഞി പിന്നെ എങ്ങനെ പറയ കേക്കണ അങ്ങനെ ഫോൺ കണ്ടിട്ടാണ്ന്നൊക്കെയാണ് പറഞ്ഞ് ഏതായാലും മരിച്ച് ഓളൊക്കെ കാണാൻ വേണ്ടി പോയിഞ്ഞാൽ വിളപ്പിച്ചെല്ലാാം വയ്യാതെയുണ്ട് അത്രേയും നമ്മള് പോറ്റി വളർത്തി ഉണ്ടാക്കി മക്കളടു പോവാന്ന് പറയുമ്പോ ആർക്കായാലും സഹിക്കൂലല്ലോ ന്നട്ട് ആ സ്കൂളത്തെ കുട്ട്യാൾക്കൊക്കെ പൊതുദർശനത്തിനൊക്കെ വെച്ചിട്ട് കുത്ത കുട്ടികളൊക്കെ എന്തോ കരച്ചില് അറിയണ്ട്
ഇത അത പ്ലസ് ടൂ ന് അടിക്കുന്നയാ
പ്ലസ് ടുൂലാണെ അപ്പൊ ഞാൻങ്ങനെ വിചാരിച്ചു എന്റെ മോന്റെ അതേ പ്രായമാണ് എന്റെ മോൻ പ്ലസ്സ ടുലാണ് അപ്പൊ ആന് കേട്ട അപ്പങ്ങനെ രട്ങ്ങേറ് ങ്ങനെ
ഒന്ന് കേൾക്കുമ്പോ അല്ലപ്പല്ലതും പേടിിയുണ്ടാവവാ ഇങ്ങനെയ അവരോന്ന് കേൾക്കുമ്പോ മക്കളെല്ലാം ഫോണ് നോക്കവാ
ഫോണ് നോക്കുവന്നോ കിട്ടിയ ഉവിടയും കുത്തി വെച്ച അവിടുന്ന്
ഓ നമ്മുടെ തന്നെങ്ങനെ നിനക്ക് ഫോണ് വീട്ടില് വെക്ക തനേ കയ്്യലില്ല
ആഹ അത് ആഹ ഇല്ല ഇന്റെ ചെറുത്പ്പ മൂന്ന് വയ ആായിട്ടുള്ളൂ പറഞ്ഞട്ട കാര്യമല്ല ഓന് ഫോണ് വിടെ കുത്തി കഴച്ചാ അവിടെ തന്നു പിന്നെ ചോറ്ന്നണെങ്കിൽ ഫോമാണ് ചായെ കുറിച്ചുെങ്കിൽ പമാണോ എന്ത് എന്താണെങ്കിലും ആഹ അത് തന്നെയാണ് അത് സംഭവം ഒീ ഞാ അതേപലെ ഇ തിന്നാറ് തിന്ന അപ്പൊ ഞാൻ ഒന്ന് കാട്ടും കാട്ടി കൊടു സംഭവം ഫസ്റ്റ് ഞമ്മള തന്നെ ആഹ ഞമ്മള തന്നെ അന് വളം വെച്ച് കൊടുക്കല ആഹ ഓൻ അയ്മക്ക് ചിന്തയ ഇല്ലേ ഇനി അപ്പൊ ഇങ്ങന ന്നാതെുമ്പോ കുറച്ച് തിന്നട്ട ചച്ചയാണ് ഞാ കൊടുത്തത് അപ്പ പിന്നത്തെ ആ തിന്ന ഇപ്പ തിന്നണില്ല ഫോ ആണണോ ഇ അങ്ങനെയായി ആ അതായി അങ്ങനത്തെ തായ
ഉം
അതേപോലെ നീ പോകണ്ട കണ്ണിനും ന്തിനൊക്കെ കുട്ടികൾക്ക് കൊറെേ അസുഖങ്ങൾ ഇണ്ടാുണ്ടല്ലോ കേക്കുമ്പോ കൊരോന്ന് ഇങ്ങനെ കേൾക്കുമ്പോ പേടിയാണ്
ഉം
ഫോണോട് നല്ല ഉപയോഗവും ഉണ്ട് എന്നാ ഉപദ്രവവും ഉണ്ട് ഉം അ നമുക്കിപ്പ പണ്ട് പണ്ടൊക്കെ നമ്മളിപ്പോ ഫോണ് വിളിച്ചാണ്ടൊന്നും ഒരു കാര്യം അറിയില്ലില്ലല്ലോ ഒന്ന് പറയും അല്ലെങ്കില് മറ്റേല്ല അൻ പോണോ അതൊക്കെ ആയിട്ട് ആ് ആ അയൽവക്കത്തക്കൊക്കെ വിളിച്ചാണ്ട് അങ്ങനെ ചിലപ്പോൾ ഓരോ കാര്യങ്ങളും പറണ അത
ഉം
അപ്പൊ നേരിട്ട്ന്നെ നമ്മക്ക് കിട്ടുന്ന കോലത്തില ആയില്ലേ ഇന്റർനെറ്റ് യുഗൊക്കെ വളർന്നു വലുതായി വലുതായിന് പറഞ്ഞിട്ട് കാരില്ല ഞമ്മക്ക് ഉപയോഗം ഉണ്ട് ഉപദ്രവവും ഉണ്ട് രണ്ടും ആണിത്.
ഉം ഉം
ഉം
പിന്നത
പിന്നെ അവിടെ മയ ഉണ്ടായിന്ന്
ഇല്ല രാവിലെ പൈതതേ ഉള്ളു പിന്നെ അങ്ങനെ മൂടി കെട്ടിട്ട വെയിരോച്ചും പിന്നെ മൂടിക്കെട്ടും മഴ പെയ്തൊന്നല്ല ഇങ്ങനെ മൂടി കെട്ടും പിന്നെ അതൊങ്ങ് പോകവും വെള്ളം വയൽക്കാരി ആന്ന് വെള്ളം എല്ലാം കേരളന്ന മുറ്റം നമ്മളെ അതിര് വരെ വെള്ളം കറും വയൽക്കാെ ആയത്ണ്ട്ന്നെ മണ്ണിട്ട് പന്തിച്ചുകൊണ്ട് അങ്ങനെ വെള്ളം കയരുല്ല.
ആ ആ ആ വയല് എന്തൊക്കെ നട്ടോ ഞാറൊക്കെ നട്ടോ
ഇല്ല വ ഞാറ് നടല്ലാം കുറവാന്ന് ഇ പ്രാവശ്യം ഇപ്പം ഇപ്പൊ അങ്ങനെ ഒന്നാന്നറിയില്ല ആർക്കും അയിന്റേലും വിളവ് കിട്ടുന്നില്ലന്ന് എന്താന്നറിയില്ല പഞ്ചായത്തിനോന്നും ഒന്നും കിട്ടുന്നില്ലാം പറഞ്ഞിട്ട്
ആ പഞ്ചാത്മക വിത്ത്ട്ടോ അയിന്
ആഹ് പഞ്ചായത്തിന്ന് അവര് വിത്തെല്ലാം കൊടുക്കൂലെ വിത്തും കൊടുക്കും അവർക്ക് കൃഷി ചെയ്യുന്നതിനുള്ള പൈസയും ഉണ്ട് ഉം സ്വന്തായിട്ട കൃഷി ചെയ്താലും അവര് അതിന്റെ ലാഭവും ഇണ്ടാവും പഞ്ചായത്തിന് ഒരു പൈസ കിട്ടിപ്പ അതൊന്നും കിട്ടുന്നില്ലാന്ന് പറയുന്ന കേട്ടിനി ആഹ് സ സീഡില്ലാം കിട്ടുന്നൊണ്ട് അപ്പ അതൊന്നും ഇപ്പ കിട്ടനില്ലാന്ന് പറയുന്നേട്ട് അവിടാരും നടലില്ല സ്വന്തം അവര് അവരാ തിന് മാത്രം കുറച്ചാള് നടൂം
ആ ആഹ് പുറത്തക്ക് കൊടുക് ക്കാള് നടേൽൻ്റെ ഇടേലുണ്ടാവല്ലോ
ആ പുറത്തേക്ക് കൊടുക്കുന്നത്
ന്നായിക്കോട്ടെ പിന്നെ എന്താ ഞാൻ പിന്നെ വിളിച്ചാ
ശരിയാണ്
ആ അയ്കോട്ടെ ന്നാ